ആഹ്
അതെ എന്താ വർത്താനം എന്താ പരിപാടി വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുവാണോ?
വെറുതെ ഇരിക്കാണ് പക്ഷെ വീട്ടിലല്ല ഓഫീസിലാണ് ഇന്ന് ഞായറാഴ്ച്ചയാണല്ലൊ വർക്ക് ഒന്നു ഇല്ലല്ലോ
അതെ ഞായറാഴ്ച്ചയാന്ന് പറഞ്ഞവടെ ചോറുണ്ണാൻ നിന്ന് പിന്നെ ഞാറാഴ്ച്ചയാ. ഇന്നിപ്പോ ചങ്ങായിമാരുടെ കൂടങ്ങനെ സിനിമ കാണാൻ പോണ ദിവസാണ്. സാധാരണ ഞാറാഴ്ച്ചകളിലൊക്കെ ജോലി ഇല്ലാത്തസ്തോണ്ടന്നെ വെറുതെന്തേലൊക്കെ ഒരു രസെന്ന നിലക്ക് നമ്മള് പോണാണ് പിന്നെ അടുത്ത് ഒരുപാട് തിയേറ്ററ് കാരെണ്ടാണ്ട് ഇന്നിപ്പൊന്ന് രണ്ട് പടോക്കെ ഇന്ന് നമ്മള് കാണാം സിനിമാ കാണാനൊക്കെ ഇന്ന് പോകലിണ്ട്. പിന്നെ പുതിയ പടങ്ങള് എറങ്ങുമ്പോ അപ്പത് പെട്ടെന്ന് പോയി കാണാംന്നുള്ളൊരുസ്വഭാവക്കെ നമുക്ക് നമ്മള് ഞാനും ചങ്ങായിമാർക്കും ഇള്ളതാണ്. എന്നാലും ഇങ്ങളീ സിനിമയോടൊക്കെ ഏഹ് കാണണാൾക്കാ കാണണ ടീമാണ ഇങ്ങള് ചങ്ങായിടെ കൂടങ്ങനെ സിനിമ കാണാൻ പോകാനിണ്ടോ?
ഹത് പിന്നെല്ലാതെ ഞായറാഴ്ച്ചാന്ന് പറഞ്ഞാ ശരിക്കും സിനിമക്ക് നല്ലൊരു അനുയോജ്യായിട്ടുള്ള ദിവസാണ്. എന്താന്ന് വെച്ചാല് ഒന്നാമത് ഞങ്ങക്ക് വാ അന്ന് ജോലിയൊന്നു ഇല്ല അന്ന് ഫുള്ള് ഫ്രീ ടൈം ആണ്. അപ്പൊ കൂടുതലാളുകളുടെ കൂടെയൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പോവാ ഒര് സിനിമക്കൊക്കെ പോവാർന്നറഞ്ഞാല് വളരെ നല്ലൊരു പദ്ധതിയാണ് ഞാനും എന്താ പറയാ സിനിമകളൊ ക്കെ ഇങ്ങന ഒഴിവ് കിട്ടുമ്പ കാണലാണ്. ഞാനിപ്പെന്താച്ചാല് ഞാനിപ്പ കേരളത്തിലല്ല ഞാൻ യു പി യിലാണ് അപ്പൊ ഇവിടെ അങ്ങനെ പറയത്തക്ക ഫ്രണ്ട്സ് ഒന്നു ഇല്ല വർക്കിന്റെ ആവശ്യാർത്ഥം വന്നതാണ്. അപ്പൊ പിന്നെ ഇവിടന്ന് പോവലൊന്നു ഇല്ല എന്നാലും ഞമ്മളെ ന്തെങ്കിലുവൊക്കെ സിനിമകളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഫോണില് കാണും. ഒ ടി ടി എറങ്ങിയത്. പിന്നെ ഇവിടടുത്ത് നല്ല തിയേറ്റേഴ്സ് ഒന്നുല്ല പിന്നെ ഇല്ലതൊക്കെ ഡൽഹിയിലാണ് ഡൽഹീക്ക് ഇവിടുന്ന് ഏകദേശം ഇരുന്നൂറ്റി അയ്മ്പത് കിലോമീറ്ററേറ്റണ്ട് അപ്പൊ പിന്നെ ഞമ്മള് ഇവിടുന്ന് ഇങ്ങനെ ഒ ടി ടി ആറിലൊക്കെ ഇങ്ങനെ കാണുന്നല്ലാതെ ഇപ്പൊ തിയേറ്റർക്കൊക്കെ പോയിട്ട് കൊർച്ച് കാലേയ് പിന്നേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവീസ് തന്നെയാണ്കാ കാണല് ഏ
അതേ അതേ പറഞ്ഞപ്പളാണ് ഞാനും കേരളത്തില് മ് തുരുതുരാ സിനിമാതിയേറ്ററ് നമ്മള് കണ്ട് ഒരു ഒരാൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പോയി ജീവിക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട കാരണം ഞാനിപ്പൊ ഒരു അസാമില് ഇങ്ങനെ ഒരു വർ ജോലിക്കക്കാവിശ്യാർ അവിടെ വന്നിരുന്നു അപ്പൊ അവിടെന്ന് പറഞ്ഞാല് നമ്മള് ആസാമില് അവിടുന്ന് ഗുവഹാത്തിയിലാണ് മേ ഒരു തിയേറ്ററ് നമ്മള് കാണാൻ സാധിച്ചത് ഗുഹാത്തിയില് അതിപ്പ ഞങ്ങള് ജോലി ചെയ്യുന്ന സ്ഥലത്ത്ന്ന് ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ അപ്പുറം അങ്ങട്ട് പോണം പക്ഷേ ഞങ്ങള് സിനിമയാട്ട് താല്പര്യണ്ടായ കാരണത്താലേ നമ്മള് ചങ്ങ സുഹൃത്തുക്കൊക്കേ നല്ല താല്പര്യം ഉള്ളകാരണം ത്താല് ഒരു പുതിയ പടം എറങ്ങി ഒരു സിനിമ എറങ്ങിയകാ എ ആ അറിയാം നമ്മ നമ്മളെ പ്രിയ നടൻന്റെ മമ്മൂട്ടിയൊക്കെ എന്റൊരു പട ഒരു ഗ്രൂപ്പ്‌ ആ സിനിമ എറങ്ങിയപ്പോ നമ്മള് സുഹൃത്തുക്കളൊക്കെ തീരുമാനം എടുത്ത് നമുക്ക് പോവാന്ന് പറഞ്ഞ് കാരണം അതൊരു നമുക്കന്ന് വെച്ചാല് ഒരു ഏ ഇവടെ വന്നിട്ടൊരു സിനിമ കാണാൻ പോകാ എന്നുള്ളൊരു ആ ഒരു ഇതിലാണ് നമ്മള് അങ്ങനെ ഉദ്ദേശിച്ചത് എന്നാലും നമ്മളവിടെ പോയിട്ടാ എന്താലും അവിടെ കൊർച്ച് മലയാളികളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലൂടെ ഒരുപാട് ബന്ധങ്ങള് നമുക്ക് അന്ന് നമ്മള് പോയപ്പോ ഒരുപാട് മലയാളികള് നമുക്ക്ന്ന്ന്ത്‌ അവിടെ ആസമ്ന്ന് കണ്ടുമുട്ടാൻ സാധിച്ച് അപ്പൊ ഇതിലൂടെ നമുക്ക് ഒരു പാട് ബന്ധങ്ങള് കി കിട്ടാൻ സാധിച്ചൂനുള്ളതാ പിന്നെ ഇപ്പത്തെ മലയാള സിനിമകൾ എല്ലാം മലയാളം എന്നല്ല സിനിമകളെ പറ്റി പറയുമ്പോ തന്നെ ഒരുപാട് കാലോചിതമാറ്റങ്ങള് സംഭവിച്ചു നമ്മളുടെ മുൻപ് ഉണ്ടായിരുന്ന രീതിയൊന്നു അല്ലപ്പോ സിനിമകള് ഇപ്പോ ഓടുന്നത് മനസ്സിലാകുന്നത് ഇപ്പ എന്താ വെച്ചാല് മുമ്പൊന്നും ഇത്തരം രീതികള് തെ ടെക്നോളജികളൊന്നും വന്നിട്ടില്ലായിരുന്നു അപ്പോ സിംപിൾ ഏ നമ്മുടെ ഫുൾ ടൈ എല്ലാ
ദൃശ്യ ദൃശ്യം മൂന്നാമത്ത് ദൃശ്യം ഒന്നണ്ട് എനിക്ക് ഭയങ്കരായിട്ട് എക്സൈറ്റഡ് ആയിന് ഞാന് വല്ലാതെ ഇഷ്ടപ്പെട്ട അയിന്റെ എന്താ പറയാ പടത്തിന്റെ അവസാനത്തിലുള്ള ക്ലൈമാക്സാണെങ്കിലും അയ്ലെ ടിസ്റ്റുകളൊക്കെ ആണെങ്കിലും ഒക്കെ ഭയങ്കര റ്റി ഇഷ്ടപ്പെട്ടിനി പിന്നെ അതുകൊണ്ടെന്നേണ് ചെറിയേ തി ചെലേ ആളുകൾ നമ്മള അത്ര മെച്ചല്ലെങ്കില് അത്ര നല്ലല്ലെങ്കില് നമ്മള് ദൃശ്യം ഒന്ന് രണ്ടൊക്കെ അടിപൊളില്ലേനു പിന്നെ നമ്മളെ മോഹൻല്ലാലേയ്നിലെ നായകൻ അപ്പൊ പിന്നെ ഞാന് ദൃശ്യം കണ്ടു പിന്നെ ൻക്കുവത്രിംക്ക് വല്ല്യ പ്രശ്ന ആയ്ട്ടൊന്നും തോന്നീല്ല ന്നാലും ആ ഒന്നിന്റിം രണ്ടിന്റിം ഒരു ഗുമ്മ് എന്താ പറയാ പടത്തിന് വന്നിട്ട് ട്ടില്ലാന്നുള്ളത് ഒരു സത്യാ
അതേ അതേ അത്ങ്ങള് പറഞ്ഞത് കാര്യാണ് അപ്പൊ ഞാൻച്ചാല് പറഞ്ഞ് വെച്ചാല് ഇന്നത്തെ കാലത്ത് ഇപ്പൊ സിനിമകളില്തന്നെ ഒരുപാട് മാറ്റം വന്നു ഇപ്പോ ഞാൻ പറഞ്ഞു ടെക്നോളജികള് അന്നത്തെ കാലത്ത് ടെക്നോളജികള് വലിയ രീതിയിൽ കാര്യങ്ങളൾ ഇല്ലായിരുന്നു അപ്പോ എല്ലാ ഷോട്ടുകളും എല്ലാ ഭാഗങ്ങളും കൃത്യമായ രീതിയിൽ ക്യാമറ വെച്ച് ട്ടന്നെ പകർത്തേണ്ടന്ന് പക്ഷെ ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഭാഗം മാത്രം ക്യാമറയിൽ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് അതങ്ങട്ട് എഡിറ്റ് ഇതിന് മാറ്റം വരുത്തുന്ന ഒരുപാട് രീതികൾ ഇന്ന് നമുക്ക് എന്തേ സിനിമയില് കാണാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ആ മുമ്പുണ്ടാ രുന്ന ഒരു രസം ഒന്നും നമക്ക് കിട്ടൂല്ല കാരണം ഇപ്പോഴത്തെ സിനിമകള് നോക്കിയാൽ തന്നെ ഇപ്പം നമുക്ക് മനസ്സിലാകും എന്തൊക്കെയ നമ്മടെ ഈ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളൊന്നുംല്ല പല സിനിമകളിലും വരുന്നത് അങ്ങനത്തെ ഒരുപാട് കാലോചിതമായ മാറ്റങ്ങൾ സിനിമ മേഖലേൽ തന്നെ സംഭവിച്ചിന്നില്ല പിന്നെ ഇപ്പോ സിനിമ മേഖല വരുമ്പോ ഒരുപാട് തരത്തില് ഒരുപാട് നടന്മാര് നടിമാര് പുതിയ നടന്മാർ അഥവാ ചെറിയ ചെറിയ നമ്മളെ ചെറിയ ചെറിയ കുട്ടികളടക്കം അവര് ചെറുപ്പത്തി തന്നെ ഇത്തരം ചെറിയ ചെറിയ അഭിനയങ്ങൾ തുടങ്ങിയിട്ട് അവരൊക്കെയായിട്ട് ഇത്തരം സിനിമകളിലേക്ക് ഭയര രീതിയിൽ മുന്നേറ്റം കാഴ്ച വെക്കുന്നു അത് അതൊക്കെ ഒരു തരത്തില് നമുക്കും ഒരു ആവേശമാണ് കുട്ടികളൊ ഇങ്ങനത്തെ കുട്ടികളൊക്കെ ഇത്രം ഈ മേഖലയിയില് പറഞ്ഞ് ജോലി ചെയ്യുമ്പോ അല്ലെ അതിലൊക്കെ അഭിനയിക്കുമ്പോ നമുക്കൊരു തരത്തില് ഭയങ്കര സന്തോഷമാണ് പിന്നെപ്പം നമ്മൾ എടുത്തു പറയയാണെങ്ക നമ്മുടെ മലയാള സിനിമയിൽ തന്നെ ഒരുപാട് അറിയപ്പെട്ട ഒരുപാട് നടന്മാരുണ്ട് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാണ് മമ്മൂട്ടി പിന്നെ വേറെയും ഒരുപാട് നടന്മാരുണ്ട് മോഹൻലാൽ അതുപോലെ ഫഹദ് ഫാസിൽ അതുപോലെ തന്നെ ദുൽഖർ സൽമാൻ ഇങ്ങനത്തെ ഒരുപാട് നടന്മാരുണ്ട് നിങ്ങള് നിങ്ങക്ക് ഏറ്റവും ഇഷ്ടമുള്ള ന
കഥകൾക്കായിട്ട് സിനിമകളൊക്കെ വളച്ചൊടിച്ചിട്ടുള്ള ഒരു സംഗതി അതാണ് എന്നാലും ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ പ്രത്യേകിച്ച് മലയാള സിനിമ എന്ന് പറഞാല് ബാക്കിയുള്ള സിനിമകളിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കു
അതെ അത് നിങ്ങള് പറഞ്ഞിട്ടുള്ളതാ ഇപ്പൊ ഞാൻ ഇച്ചിപ്പോ പറഞ്ഞ ഏറ്റവും ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാല് ഈ ദുൽഖർ സിനിമലൊക്കെ വരണേ അപ്പൊ ഞാൻ ഞാനൊക്കും പണ്ടൊന്നും ഇത്തരം സിനിമകളിലൂടെ അതില്ല താല്പര്യം ഇല്ലാത്ത ഒരാളായിരുന്നു അപ്പം ഞാൻ മനസ്സിലാക്കി എന്തിനാണ് ഇപ്പ ഇത്രയൊക്കെ സമയം കളയുന്നതന്ന് എന്ന പിന്നീട് വെച്ചാൽ ഞാന ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു യാത്രയിലൊക്കെ പോകുമ്പോൾ ഒന്നും നമുക്ക് ചെയ്യാനുണ്ടാവില്ല അത് വെറുതെ ഇങ്ങനെ ഇരിക്കുക കാറില് അല്ലെങ്കിൽ എന്തെങ്കിലും ബസ്സിലൊക്കെ അപ്പൊ നമുക്ക് ഒന്നും ചെയ്യാനില്ലാത്തൊരു ബസ് സമയം വരുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും എന്തിനാ വെുതെ സമയം കളയുന്നത് എന്തേലൊക്കെ ഒരു നമുക്കൊരു സമാധാനമായിക്കോട്ടെന്ന് കരുതി നമ്മള് കാണ കാണുന്ന സാധനൊക്കെയ ഈ അധികം ഈ സിനിമകളൊക്കെ അതാണ് നമ്മള് വെറുതെ ഇരിക്കുമ്പോ നമുക്ക് ഒരു മനസ്സിന് സമാധാനം കിട്ടാൻ അല്ലെങ്കിൽ ഒരു ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മള് ചിലപ്പോ കാണലുണ്ട് ഇന്നത്തെ കാലത്ത് പല രീതിയിയില് സിനിമകളുണ്ട് അ നമ്മടെ ഫാമിലി അഥവാ കുടുംബ ബന്ധപ്പെട്ട സിനിമയുണ്ട് ചിരിപ്പിക്കുന്ന ഫിലിമുകളുണ്ട് കരയിപ്പിക്കുന്ന ഫിലിമുകളുണ്ട് അത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഫിലിമുകളുണ്ട് പിന്നെ കൊലപാതകങ്ങള് അങ്ങനെ വ്യത്യസ്ത തരങ്ങളുള്ള ഫിലിമുകളുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടപ്പോ ഏത് രീതിയിലുള്ള ഫിലിമുകളാണ്
ഞാന് ഒരു കാലത്തിക്ക് വയലന്റ് മൂവീസുകളൊക്കെ കാണാന് ഭയങ്കരമായിട്ട് ഇഷ്ടേനു അ ഇങ്ങനെ അക്രമങ്ങളൊക്കെള്ള മൂവീസ് എന്റെ അഭിപ്രായത്തില് ഏറ്റവും കൂടുതൽ വയലന്റ് ആയിട്ടുള്ള ഇങ്ങനെ അക്രമങ്ങളൊക്കെ നിറഞ്ഞാ അ അടിയും, ഇടിയും ചരം അങ്ങനത്തെ മൂവീസ് ഒക്കെ വന്നത് ഏ ഇന്തോനേഷ്യ ഫിലിംസ് ഉണ്ട് കൈതാരം അവര് അങ്ങനത്തെ വയലന്റ് മൂവീസുകളൊക്കെ നന്നായിട്ടിറക്കും ഞ ഒരു കാലത്ത് അങ്ങനത്തെ ഫിലിമുകള് അങ്ങനത്തെ പടങ്ങളൊക്കെ നന്നായിട്ട് കണ്ടീനി അത് എന്താന്ന് അറിയില്ല അങ്ങനെ ഒരു ത്രില്ല് ഉണ്ടായിന് പിന്നെ അങ്ങനെ ഒരു ത്രില്ല് പോയി പിന്നെ ഭയങ്കരമായിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള മൂവികളൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടം അതിന് മലയാളത്തി നിന്ന് അതുപോലെ തന്നെ ഞാന് ഇറാനിയം മൂവീസുകൾ കാണുന്നുണ്ട് ഇറാനിയൻ പടങ്ങളെ പറ്റി പറയാണെങ്കിൽ അതൊരു എക്സ്ട്രാ വൈബ് ഒരു നല്ലൊരു പടങ്ങളാണ് കാരണം എന്താ അതില് ആ ഇറാനിയ പടം കണ്ടാല് അതിന്റെ ഒരു ഹാങ് ഓവർ അതിന്റെ ഒരു വിഷമം അല്ലെങ്കിൽ അതിന്റെ ഒരു സന്തോഷം നമുക്ക് ഒരു അടുത്ത് രണ്ടു മൂന്ന് ദിവസത്തിന് ഉണ്ടാവും അത് ഞാനന്നല്ല പല ആളുകളും സമ്മതിക്കണ കാര്യമാണ് കാരണം ഇറാനിയം മൂവിസ് എന്ന് പറഞ്ഞാല് അതൊരു വേറൊരു മേഖല തന്നെ ആണ് ആ അപ്പോ അതിലെ ക്യാരക്ടേഴ്സുകളൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഇന്ത്യൽ അങ്ങനത്തെ മൂവീസ് ഒക്കെ വന്നേക്കണ് പക്ഷെ പൊതുവെ ഇങ്ങനെ എന്താ പറയാ ഏറ്റവും അടിപൊളിയായിട്ടുള്ള മൂവികൾ ഏറ്റവും എന്താ പറയാ മനസ്സിന് തൊട്ടന്ന് ഹൃദയസ്പർശിയായിട്ടുള്ള പടങ്ങളെന്ന് പറഞ്ഞാല് അത് ഇറാനിയം മൂവിസ് വന്നത് ഞാൻ ഇറാനിയം മൂവീസുകളൊക്കെ കാണാറുണ്ടായിരുന്നു പിന്നെ ഏറ്റവും മലയാളത്തിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ പടങ്ങളും ഞാൻ കാണും കാരണം എന്താന്ന് വെച്ചാല് നമ്മളൊരു ഒരു മലയാളി എന്നുള്ളോരു വൈബിൽ കാണുമ്പോ ഏ പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാനിപ്പോ ഡൗൺലോഡ് ചെയ്ത് വച്ച പടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ കറു റുപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കണേ പിന്നെ കറ എന്ന് പറ ഒരു പടണ്ട് അതും ഡൗൺലോഡ് ചെയ്ത് വച്ചു കറുപ്പ് എന്നൊക്കെ പറഞ്ഞാല് സൂര്യൻ എന്താ പറയാ ഒരു ഒരു റീ എൻട്രി എന്നാണ് പറയുന്നത് അങ്ങനെ ഒരുപാട് കാലത്തിന്റെ ശേഷം പുതിയൊരു പടങ്ങളിലേക്ക് വന്നു എന്നുള്ളതാണ് പിന്നേ ആ ഇത് നമ്മളെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ദൃശ്യം ദൃശ്യം കണ്ട് കഴിഞ്ഞു അങ്ങനത്തെ പടങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ വെച്ചാല് പിന്നെ ടെലഗ്രാം ബാൻ ചെയ്ത കൊണ്ട് പടങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നന് കുറച്ച് പരിധിയുണ്ട് എന്നാലും വി പി എൻ പോലുള്ള ആപ്പുകളുടെയൊക്കെ കണക്ഷനും സഹായവുമൊക്കെ ഉപയോഗിച്ച് കൊണ്ട് അടുത്ത നിലവില് ഇതൊക്കെയാ നമ്മള് ഉപയോഗിക്കാറ്
അതെ അതെ നിങ്ങൾ പറഞ്ഞതാണ് നമുക്ക് നമുക്കറിയാം മലയാളത്തിൽ തന്നെ ചില സിനിമകളൊക്കെ ഒരുപാട് സീരീസായിട്ട് അഥവാ തുട തുടരെ തുടരെ പട സിനിമകളുണ്ട് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ദൃശ്യമൊക്കെ ദൃശ്യം ഒന്നിറങ്ങി രണ്ടിറങ്ങി മൂന്നിറങ്ങി അങ്ങനെ പല ഫിലിമുകളുണ്ട് അതാ ഇപ്പോൾ ഒരുപാട് ഘട്ടം ഘട്ടം ഇറങ്ങണ ഫിലിമുകള് അത് മാത്രമല്ല ഒരുപാട് ഒരുപാട് ഫിലിമുകളുണ്ട് അതോ ഒന്ന് രണ്ട് മൂന്ന് ഭാഗങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുന്ന ഫിലിമൾ അതൊക്കെ മനസ്സിലാക്കുന്നത് അതിൻ്റെ പ്രേക്ഷകരില് അതിൽ ഭയങ്കര രീതിയില് ആവേശം ഉണ്ടാക്കുക കാരണം ആ ഒരു ഒന്നാമത്തെ പടം അവസാനിക്കുന്നത് ഒരു തരത്തില് ഒരു നല്ലൊരു ക്ലൈമാക്സ് അഥവാ ഒരു അവസാനത്തിലായിരിക്കും അത് ഒരു ഉത് ഒരു ഉത്കണ്ഠ ആൾക്കാർക്കുണ്ടാകും എന്താണ് അടുത്ത ഭാഗത്ത് എന്താണ് സംഭവിക്കുക എന്നുള്ളത് അപ്പം അത് കാണാൻ വേണ്ടി മാത്രം അവര് അടുത്ത ഫിലിമ് കാണാണ് അതുപോലെ തന്നെ അടു ത്ത ഫിലിമിലും ഈ അവസാനത്തില് ഇങ്ങനത്തെ ഒരു ഇതിലൊരു ഉത്കണ്ഠ അവസാനിപ്പിച്ച് വെച്ചിട്ടാണ് അതും അവസാനിപ്പിക്കുക അങ്ങനെ ഒരു രീതിയിലാണ് സംവിധായകര് ഇത്തരം രീതികളിലൊക്കെ പടങ്ങൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ് ഇത്തരം പടങ്ങളൊക്കെ ഭയങ്കര വിജയകരമായി മുന്നോട്ട് പോകാൻ കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൾ ഇന്നത്തെ കാലത്ത് പടങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പൾ ചില ഈ പടങ്ങളൊക്കെ ഈ സിനിമകളൊക്കെ ഭയങ്കര രീതിയിൽ തകരാറുണ്ട് അപ്പോൾ ആയിരം കോടി ചിലവിലൊക്കെ നിർമ്മിച്ച ഒരുപാട് പടങ്ങളൊക്കെ വെറും അൻപത് കോടി ലഭിച്ച ഒരുപാട് കഥ വാർത്തകളൊക്കെ നമുക്ക് ലഭിക്കാം നമുക്ക് നമ്മൾ കണ്ടിട്ടുണ്ടാവും എന്ന് വെച്ചാൽ ചിലത് ചില പട സിനിമകൾ വെറും പത്ത് കോടിക്ക് നിർമ്മിച്ച സിനി മകൾ നൂറ് കോടി അടിച്ച സിനിമകളുണ്ട് അത് അങ്ങോട്ടും സംഭവിക്കണുണ്ട് അത് മറിച്ച് ഇങ്ങോട്ടും സംഭവിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് പൈസ പൊട്ടിച്ചിട്ട് ഒരുപാട് പണം ചെലവാക്കിട്ടൊന്നും കാര്യമില്ല ഈ മേഖലയിയില് മറിച്ച് എത്രത്തോളം അതിന്റെ ആ ഒരു ഉള്ളിൽ നിൽക്കുന്ന കണ്ടന്റ് അഥവാ അതിൻ്റെ ഒരു കഥ തിരക്കഥ എന്നുള്ളത് എത്രത്തോളം ഉഷാറാണോ അതിനനുസരിച്ച് അതിപ്പം ഇനിപ്പോൾ ഇയിപ്പോൾ ചിലപ്പോൾ ഉഷാർ ആയി കാണാം പിന്നെ ഇതിന്റെ പേരിൽ സംഭവിക്കുന്ന ആൾക്കാര് അഥവാ ഇത് ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ് ഇത് ഇത്രത്തോളം പോരാ അല്ലെങ്കിൽ ഇത്രത്തോളം നല്ല താണ് ഇത് കാണാൻ പറ്റുന്നതാണ് അങ്ങനെ ആൾക്കാർ ഇത്രത്തോളം അതിങ്ങനെ പ്രചരിപ്പിക്കുന്നു അതിനനുസരിച്ചുണ്ടാവും മറ്റുള്ള ആൾക്കാരും അതി അതി മനസ്സിലാക്കിയിട്ട് അവരങ്ങനെ അതിനനുസരിച്ച് പ്രതികരിക്കുകയാണ് അപ്പൾ അതാണ് ഇത്തരം പട ഈിനിമ സിനിമകളുടെ മേഖലയിൽ ചില ചില സിനിമകളെ തകരുന്നത് ചിലത് ഭയങ്കര രീതിയിൽ ഉയർന്നു പോകുന്നൊക്കെ മനസ്സിലാക്കുന്നു ഇത്തരം ഇങ്ങനെ ആൾക്കാര് പല ഈ അവരുടെ യൂട്യൂബ് ചാനലുകൾ മറ്റുള്ള സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ചിട്ട് ഇത്തരം രീതിയിൽ പ്രചരണം നടത്തുമ്പോൾ പലപ്പോഴും പല പടങ്ങളും വിജയകരമാവാതെ പോയിട്ടുണ്ടോന്ന് ചില തോന്നലുണ്ട് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങക്ക് എന്താ പറയാനുള്ളത് ഇ നമ്മ നമുക്ക് തന്നെ അറിയാം ഒരുപാട് ചിലവുകള് എടുത്തിട്ടുള്ള പടങ്ങളൊക്കെ ആയിരം കോടിയൊക്കെ ചെലവിൽ നിർമ്മിച്ച ഒരുപാട് പടങ്ങള് സിനിമകള് ഇത്തരം സിനിമകളൊക്കെ വെറും തുച്ഛം വരുമാനം മാത്രം അത്ത അത്തരം പടം കിട്ടിയിട്ട് ഒരുപാട് സന്ദർഭങ്ങളുണ്ട് ഇതിനൊ പിന്നില് കാരണങ്ങൾ എന്നുള്ളത് നിങ്ങടെ ഒരു അഭിപ്രായത്തിൽ എന്താണ്
അതെന്താ വച്ചാല് ആളുകള് ഭയങ്കരമായിട്ട് തെരഞ്ഞെടുക്കും അപ്പൊ അവര് എന്താ പറ വിലയിരുത്തും ഈ പടം കാണല് വർത്താണോ അല്ലെങ്കിൽ ഈ പടം കാണല് നഷ്ടമാണോ എന്താന്ന് വെച്ചാല് അവരുടെ കയ്യിൽ നിന്ന് നൂറ് ഇരുന്നൂറൊക്കെ പൈസ ഇറക്കിയിട്ട് അവര് കാണുകല്ലേ സോ പടം എടുക്കുമ്പോ നമ്മള് ഓ ഡിയൻസിന്റെ ഒരു ടേസ്റ്റിന് അനുസരിച്ച് എടുക്കണം പിന്ന ഏറ്റവും കൂടുതല് പടങ്ങളൊക്കെ കൃഷ്ണഹള്ളി കേരളത്തിലാണ് കാരണം കേരളത്തിലെ ആളുകൾ എന്താ പറയാ അത് ഭയങ്കര അതിന്റെ ക്രിയേറ്റീവ് മെന്റാലിറ്റിയൊടെ കാണില്ല പക്ഷെ പുറത്തത്തെ ആളുകളൊക്കെ ഭയങ്കര ഫാൻസ് ബൈബിലാണ് കാണ സോ അതാണ് പടങ്ങളെ അങ്ങനെ എന്താ പറയാ ഫുസ് അല്ലെങ്കിൽ അവരുടെ വിചാരിച്ച ഒരു കണക്ഷൻ കിട്ടാതിരിക്കുക ഇപ്പൊ നന്നൂറ് കോടി ബഡ്ജറ്റിലൊക്കെ എടുക്കുന്ന പടങ്ങൾ വെറും നൂറ് കോടി വരെ കടക്കാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവരുണ്ട് അപ്പോ പ്രൊഡ്യൂസേഴ്സിന് അതിന്റെ നഷ്ടം ഉണ്ടാവും അല്ലെങ്കി അതിന്റെ ലാഭം ഉണ്ടാവും അത് സഹിക്കന്നില്ല എന്നാണ് അതിന്റെ ഏറ്റവും വലുത്
നമുക്ക് എന്തായാലും ഇ പിന്നെ സംസാരിക്കും ഒരുപാട് സംസാരിക്കാനുള്ള വിഷയമാണ് നമുക്ക് എ ഒഴിഞ്ഞ സമയം കിട്ടുമ്പോൾ കൂടുതലൊക്കാെത് സംസാരിക്കാം ഓക്കെ ശരി എന്നാ
ഓക്കെ ശെരി